പറ്റി കേ
ഓ ഓ
ഓക്കെ ഓക്കെ എടി ഞാനേ ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത് നിനക്കീ ഇൻട്രാനെറ്റിന്റെ നമ്മടെ പാർട്ടോഗ്രാഫ് വരയ്ക്കുന്നറിയാമോ?
ആ അത് അത് കൊർച്ച് കോംപ്ലിക്കേറ്റ്ഡാണ് എന്നാലും ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞെരാം.
ആ ഓക്കെ ഓക്കെ കുറേ ദിവസം കൊണ്ട് എഴുതാമെന്ന് വിചാരിക്കുന്നു പക്ഷെ അറിയ ത്തില്ല. ഞാൻ വരച്ച് പക്ഷെ അത് തെറ്റാണെന്ന് മാം പറഞ്ഞു.
ആണോ? അതിനകത്ത് നീ ചെയ്യേണ്ട കാര്യംന്ന് പറഞ്ഞാ ആ ഗ്രാഫ് മറ്റെ ഫസ്റ്റൊരു ലൈനില്ലേ അലേർട്ടോ അങ്ങനെന്തോ?
ആഹ് ആഹ് ആ ആ
ആ അതിന് മേൾല് വേണം വരാനായിട്ട്.
ഓഹ്
പിന്നെ ആ കാരണം അതിന് താഴോട്ടായാ അതിന്റെ അർഥോന്ന് വെച്ചാ എഹ് നോർമൽ ഡെലിവറി ആവാത്തി ത്തില്ല. അതിന് റിസ്കുണ്ട്. ആഹ് റിസ്കുണ്ട് ആ അതായത് സി സെക്ഷൻ നുആവാം ഇതു ആവാം. കൊറച്ച് പ്രൊലോങ്ങാവും സംഭവം. അതീന്നു താഴെ പോവാണെങ്കി സി സെക്ഷനെന്നാണയിന്റർത്ഥം ഉം അപ്പം ആഹ് നീ ചെയ്യേണ്ടേന്ന് പറഞ്ഞാല് മറ്റേ ഈ പി വി ചെയ്യത്തില്ലേ അപ്പം അതിന ത്ത് അത് കറക്ട് ടൈമാണെങ്കിൽ കറക്റ്റ് സെറ്റായിട്ടു വരും. അതായത് ഇപ്പ മൂന്ന് മൂന്ന് മണി നമ്മളിപ്പ പറഞ്ഞിട്ടുള്ള മൂന്ന് മണിക്കൂറ് മൂന്ന് മണിക്കൂർ വെച്ചിട്ടല്ലേ?
പി വി യും ആഹ് അത്പ്പം മൂന്ന് മണിക്കൂറ് ആ കറക്റ്റ് നമ്മള് പക്ഷെ മൂന്ന് മണിക്കൂർ വെച്ച് വരച്ചാല് നമുക്ക് സ്ട്രെറ്റ് ലൈൻ കിട്ടത്തില്ല പക്ഷെ വളഞ്ഞൊരു ലൈൻ മറ്റേന്റെ മോളിലായിട്ട് കിട്ടും സ്ട്രൈറ്റ് ലൈൻ കിട്ടത്തില്ല ഇല്ല ലീനു മാമിന് ആഹ് സ്ട്രൈന്നെ വേണം
ഓക്കെ
അങ്ങനെ വരണോങ്കി നീ ടൈമെല്ലാം കൊറച്ചൊന്ന് ഒരു മൂന്നന്നുള്ളത് രണ്ടര അല്ലെങ്കി ഒരു മൂന്നന്നെ കിട്ടൊവോന്ന് തോന്നുണ് പക്ഷെ എന്നാൽ ചെറിയൊരു കെർവ് വരും അതെന്താണെന്ന് എനിക്കറിഞ്ഞൂട ഇതുവരെ
ആ കെർവ് വ വന്നു ആ ഇന്റെലൊരു ചെറിയ കെർവ്ണ്ടായ് അപ്പൊ അതുകൊണ്ടാണ് മാം എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പറഞ് ഇങ്ങനെയല്ല നമ്മൾ സ്ട്രൈറ്റ് ലൈനായിട്ട് വരയ്ക്കണംന്ന് പറഞ്ഞു
ആഹ് പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു നമുക്കന്ന് വരക്കാ ഒരു മോഡലായിട്ട് മാം കാണിച്ചെന്ന് ഓർമയുണ്ടാ? ആഹ് മറ്റേ മാം ആഹ് അപ്പൊ അന്ന് വര ച്ച സമയത്ത് കറക്റ്റ് സ്ട്രൈയിറ്റായിരുന്നോ? ഓർമ്മയുണ്ടോ?
ആയിര്ന്നാ?
അല്ലെന്ന് തോന്നുന്നു വളഞ്ഞിട്ടായിരുന്നു വന്നത്
ആ എനിക്കും സ്ട്രൈറ്റായിട്ട് തോന്ന എനിക്ക് എന്റെ കയ്യിലിപ്പൊ റെക്കോഡില്ല ഞാൻ റെക്കോഡെ എന്റെ ഫ്രണ്ടിന്റെ കയ്യില് കൊടു
ഓഹ് എന്റത് പിന്നെ ഇവിടെരിക്ക്ണുണ്ട് ആ അന്ന് വരച്ച പ്പഴും ഇതുപോലെ വളഞെങ്ങാണ്ടാണ് വന്നേന്നാണെനിക്ക് തോന്ന്ണത്
ഓഹ് ഓഹ്
അപ്പം ആഹ് വളഞ് വന്നാല് വല്ല്യ പ്രശ്നവില്ലെന്ന് തോന്നുന്നെടി
ഇല്ല പക്ഷെ വളഞ്ഞ വന്നാ മാം തരത്തില്ല പ്രൊസീഡ് തരത്തില്ല ല്ല അല്ലെങ്കിൽ ടിക്കിറ്റ് തരൂല വെട്ടി തരത്തേള്ളൂ
പിന്നെ സീനിയേഴ്സിന്റെലും അങ്ങനെയാണെന്ന് തോന്നുന്നു
ആഹ് ആഹ്
പിന്നെ താഴത്തേക്ക് അറിയാലോ പിന്നെ എഴുതാള്ളത് മാത്രേ ഉള്ളു ആഹ് വരക്കാഉള്ളത് ഇത്രയേ നമ്മള് നോക്കുള്ളോ കറക്റ്റ് ഇന്റർവെൽ ഓഫ് ടൈമിനകത്താണ് സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ കറക് ത സാധനം കിട്ടും ഇല്ലെങ്കിൽ തെറ്റായിരിക്കും
ഓഹ് നമ്മളപ്പ ആദ്യം വരച്ചിട്ട അങ്ങോട്ട് ചുമ്മാ എഴുതല്ലേ
ആഹ് നീ ആദ്യം ഈ പിടി വി ഓരോ ടൈം കാണുമല്ലോ അത് ഒക്കെ നോക്കിയിട്ട് വേണം എഴുതാൻ
ഉം ഉം ഉം
അതൊക്കെ ആദ്യം നോക്കണം എന്നിട്ട് വേണം എഴുതാ പിന്നെ നീ വേണമെങ്കി അതിനകത്ത് ചെറിയ കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് ഇത്ത് കററ്റ് ലൈൻ ആക്കണം അതാണ് പാട് അത് കൊറച്ച് പാടാണ് കണ്ടുപിടിക്കാൻ പിന്നെ നമുക്ക് മറ്റേ കേസ് സ്റ്റഡീകത്ത് അത് പിൻ ചെയ്ത് വെച്ച് കൊടുക്കണം ചെയ്തായിരുന്നാ
ഉം എന്തുവാടി
പിൻ ചെയ്ത് വെക്കണം ഗ്രാഫ്
ആഹ് അത് ഞാ വെച്ചു
വച്ചാ ഞാവച്ചില്ല
അത് എന്റെ അടുത്ത് അന്ന് പിറ്റേ ദിവസം തന്നെ വെക്കണേന്ന് പറഞ്ഞു
ആണോ നീ
അത് മാമിനെ ഞാൻ അത് മറ്റേ അഭിഷേകിന്റെ കയ്യില് അതിന്റെ പിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അഭിഷേക് എടുത്ത സമയത്ത് ഞാനും കൂടെ എടുത്തു
ഓഹ് അങ്ങനെ ആഹ് എന്റെല്ലത്
നെ നക്ക് ഞാ അയച്ചു തരാം വേണം ചോയിച്ചാൽ മതി
ഓഹ് ഓഹ് അത് ന എഴുതിയിട്ട് കൊടുത്തല്ലേ
ആഹ് അത് എന്തു എന്തു എഴുതിട്ട് കൊടുത്ത
കംപ്ലീറ്റീത്ട്ട് കൊട്ത്തില്ലേന്ന്
ആഹ് കൊടുത്തുക്കു ആ പിൻ ചെയ്തു അത് ഞാൻ മാമിന്റെ അടുത്തിര്ന്നാണ് വരച്ച് അപ്പൊ എനിക്ക് മാം പറഞ്ഞ് തന്നു
ഓഹ് അങ്ങനെ ആഹ് ആഹ് അത് നന്നായി
ഉം ഇന്നിട്ടും ഇത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ലാ എന്നിട്ടും ഇത് എനിക്ക് മനസ്സിലായില മാം ഇങ്ങനെ സ്ട്രേറ്റിങ് വരയ്ക്കാൻ പറിം ഞാവടെ വരച്ച് മാം ഇവിടെ എഴുതാൻ പറിം ഞാഴ്‌തി
പക്ഷേ എനിക്ക് ഷെയ്ഡ്യ്യ്ണ സംഭവം എനിക്കറിഞ്ഞൂട മറ്റേ
അത് അത് എനിക്കും മനസ്സിലായില്ല കണ്ട്രാക്ഷൻ സിബിയറും പിന്നെ മൈൽഡു ആണെന്ന് തോന്നുന്നു ആ വരി ഇങ്ങനെ വര വര വരയ്ക്കുന്നതും ക കാ കടുപ്പിക്കുന്ന
സംഭവംന്ന് പറഞ്ഞാ നമ്മളാ പേഷ്യന്റ് കൂടെ ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ നമുക്കത് വരയ്ക്കാൻ പറ്റും
ഉം
കാരണം നമുക്ക് കണ്ട്രാഷനാക്കീട്ട് വരയ്ക്കാല്ലോ മൈൽ ഡാണോ മോഡ്റേറ്റ് ആണോന്ന് പക്ഷേ ഇത് പറ്റത്തില്ല
ഇത് പിന്നെ നമ്മള് നമ്മള് ആകെ ആറ് മണിക്കൂറല്ലേ ഉള്ളൂ ഒരു പ്രസവം ന്നും പറയുമ്പോ ഒരു പന്ത്രണ്ട് മണിക്കൂർ എന്തായാലും കാണും
ഉം സത്യം
അഅ് മിനിമം
അങ്ങനെ നീ എത്രെണ്ണം കംപ്ലീറ്റീതു ഇൻട്രോനെറ്റില്
ഒന്ന്
ഒന്നാ ഒന്ന് എ അതായത് മീൻസ് അങ്ങനെയല്ല മൊത്തത്തി എല്ലാം കൂടി
എന്ന്വെച്ചാ
എത്രണ്ണം ആഹ് എല്ലാം കൂടെ എത്രണ്ണം വരച്ച്
ഒരെണ്ണേ വരച്ചൊള്ളൂ ഞാൻ
അല്ലടീ നിങ്ങൾ ഓഹ് നിങ്ങളെ കൂടെ ഉള്ള എല്ലാര്ടേയും ഏഹ് കോപ്പി ചെയ്ത് എഴ്‌തീല്ലേ
ഒന്നും എഴുതിയില്ല ആര് ഓയ്ച്ചില അത് ഇന്ന് ഇന്നൊരൂ ഇപ്പ ഒരു ഇപ്പന്ന് ച്ചാ ഒരു പത്ത് ഒരരമണിക്കൂർ മുമ്പ് രണ്ട് പേരിട്ടേക്ക്ണ്
ഓ ഓ പിന്നെയ് ഞാനൊര് കാര്യം ചോയിക്കട്ടേ ഈ ഗ്രാ മറ്റേ നമ്മള്പ്പോസ് അല്ല ആൻറീനേറ്റ്ർല്ല്ല്ലേ അതില് ഏഹ് നമ്മളെ റെക്കോർഡിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ചില പേജിനകത്ത് പന്ത്രണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെലതിനകത്ത് പതിനൊന്നേ ള്ളൂ
ഉം ഏ ഉണ്ട് ഉണ്ട് അങ്ങന ഉണ്ട്
ആഹ് അതെന്തോ ചെയ്യാൻ
ഫസ്റ്റ് ര ഫസ്റ്റ് രണ്ട് മൂന്നെണ്ണത്തിൽ മാത്രം പതിനൊന്നെണ്ണം പിന്നെ ഒരെണ്ണത്തില് ഡേയ്ഞ്ചർ സയൻസ് ഡ്യൂറിങ് ഏ ഇത് ത് എന്തെന്ന് ഒന്ന് ലേബറും പിന്നെ ഡേയ്ഞ്ചർ സയൻസ് ഡ്യൂറിംഗ് ലേബറുണ്ട് വേറൊ ഇതുണ്ട്
ആ തായാ ഞാൻ ശ്രദ്ധിച്ചു പിന്നെ ഞാൻ വിചാരിച്ച് എന്റെ കയ്യ്ന്ന് തെറ്റി ഞാൻ നോക്കീട്ട് കാണുന്നില്ല
അല്ലല്ല ഉണ്ട് അന്ന് അം ഞാനത് ചാറ്റ് ജി ബിറ്റി ഓക്കീറ്റ് അങ്ങ് എഴുതിവെച്ച് രണ്ടണ്ണം
ആഹ് അത് നന്നായി
രണ്ട് വരി എഴ്‌തി വെച്ച് പിന്നേ പിന്നിം ഇഞ്ഞ് അങ്ങോട്ട്ണ്ട് പോസ്റ്റ്നൈറ്റിലെത്തുമ്പോ ഒരൂ ഒരു ആ എട്ടെണ്ണത്തിലെങ്ങാണ്ട് ബേബീരേ ഒള്ളൂ
ആഹ് ഏത് പോസ് പോസ ൻ ലു എയ്ത്യാ
ആഹ് പോസ്റ്റ് നൈറ്റിൽ ഞാൻ പത്തണ്ണം എയ്തി ഞങ്ങൾക്ക് ആദ്യമേ അതായിരുന്നു
ഓഹ് ഞാൻ വാഡിൽ നിക്കാത്തോണ്ട് എനിക്കറിഞ്ഞൂട
ഓഹ് ഞങ്ങള് ഫസ്റ്റ് വാഡായിരുന്നു ഞങ്ങള് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഞങ്ങള് ഏറ്റും ലാസ്റ്റ് ആയിരുന്നു എൻ എസ് ടി പോയേ എൻ എസ് ടി പോയേലാണ് ആന്റീനേറ്റില് അത് ഞാൻ ഏ ഓ ത് മൂന്നണ്ണേ എഴ്‌തീട്ടുണ്ടായിരുന്നൊള്ളു ബാക്കി ഇപ്പ നമ്മളെ മ റ്റേ പുള്ളേരെല്ലാം അയച്ചന്ന് അത് എ തി അതിന് വേണ്ടീട്ടാണ് ഞാൻ കറക്റ്റീയ്യാൻ വേണ്ടീട്ട് ഒരു ഫ്രണ്ടിന്റെ കൊട്ത്തേക്ക്ന്ന് മാമിന് കൊടുക്കാനായിട്ട്
ഞാനി അത് അത്ഞ്ഞ്പ്പോ ഓരോത്തര് ഓരോത്തരെഴുതിയേല് എഴ്‌ത് ന്നോ
എന്തുവാ ടീ
പോസ്റ്റെഡില് ആൺമേനെഡിലൊക്കെ ഓരോരുത്തര് എഴുതിയത് നമ്മള് ഓര് പേഷ്യന്റും ബാക്കി എല്ലാവാരും കോപ്പി ചെയതല്ലെ എഴുതുന്ന
ആഹ് അങ്ങനെ തന്നെ നമ്മള് മാത്രം ഒന്ന് ബാക്കിയെല്ലാം മറ്റുള്ള മറ്റുള്ളവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി
ഓ അത് എനിക്കിനി അതൊക്കെ എന്നേ കംപ്ലീറ്റ്ക്ക് ചെയ് വെന്തോ കൊറേണ്ടല്ലോ
അത് പിന്നെ കൊ ഈ റെക്കോർഡ് നമ്മള് കാണുമ്പോ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് പക്ഷെ നമ്മള് ഏഴ് ഴുതുമ്പോ നമുക്ക് ഒരുപാടുണ്ട് അതിനകത്തെ ഹെൽത്ത് എജൂക്കേഷൻ ഈ ലേബറിന്റെ അകത്താണെങ്കിൽ ഈ ലേബർനോട്ട് പോസ്റ്റ് മെറ്റകത്താണെങ്കില് ഹെൽത്ത് എജൂക്കേഷൻ അത് ബേബിയുടെ അമ്മയുടെ ഒക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോ ആണ്ട്
ആഹ് ശരിയാണ്
അത് കൊണ്ട് തന്നെ എനിക്ക് ഈ പാട് അത് അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചെയ്ത് തുടിങ്ങിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഇപ്പപ്പ ഇപ്പ ഇപ്പ ആ ഏത് എഴുതി അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കൊള്ളൂല
അതല്ല ഇത് ഞാൻ വിചാരിച്ചി പെട്ടെന്ന് തീരുമെന്ന് പക്ഷേ ഇതിപ്പോ ഒരു എസസ്മെന്റ് ചെയ്യുന്നതിന് അത്ര ഉണ്ട്
ഉണ്ട് ഉണ്ട്
ഹെഡിങ്ങള് ഏഴുതണ്ടാന്ന് മാത്രേ ഉള്ളൂ ബാക്കിയെല്ലാം അതിനകത്ത് ഉണ്ടടി
ത് ആന്റിനേറ്റർ വീണ്ടും കുഴപ്പമില്ല എന്നു വെച്ച ഹെൽത്ത് എജൂക്കേഷൻ ഞാനാണെങ്കി ഹെൽത്ത് എജൂക്കേഷൻ എന്തായാലും പത്തെണ്ണം എഴുതണന്ന് അറിയാവുന്ന കൊണ്ട് ഞാൻ കേസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ പത്ത് ഹെൽത്ത് എജൂക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ
പത്ത് എഴുതരുത് ആഹ്ഓ ഓ
എന്ന വെച്ചാ അതിന്റെ അകത്ത് പത്ത് സാനത്തിൽ ഞാൻ ഹെൽത്ത് എജൂക്കേഷൻ എഴുതിയായിരുന്നു ആദ്യമേ
ഓ ബുദ്ധിയുണ്ട്
ഓ ഈ ചുമ്മാ വീട്ടിരുന്ന ദിവസം അങ്ങനെ എഴുതി വെച്ച് നമുക്ക് ഒരു കൊറെ ലീവ് കിട്ടിയില്ല ഏഴുസം
ഓ നിങ്ങൾ ആഹ് ശരിയാ നിങ്ങള് വീ
ആഹ് നിങ്ങക്ക് കിട്ടി ഞങ്ങക്ക് കി ഞങ്ങക്ക് കിട്ടി ഞാൻ വീട്ടിരുന്ന് ഫുള് എഴുതിയതി ആഹ് സമയെത്ത് വീട്ടിൽ ഇര്ന്നാണ് ഞാൻ ഇൻട്രാനലിൽ കേസ് സ്റ്റഡി എഴ്തിയെതും ഇങ്ങനത്തെ റെക്കോർഡിന്റെ എജുക്കേഷനെൽ എഴ്തിയെതും
സെ ഞാൻ അതും എഴ്തിലാ
ആഹ് പിന്നെ പി ആ ആ ഹെൽത്ത് എജൂകെഷൻ എഴുതി കഴിഞ്ഞാ പിന്നെ എളുപ്പം ഇണ്ട്. പിന്നെ പെട്ടെന്ന് തീരും പിന്നെ പോലെ വെരും പിന്നെ എല്ലാം മറ്റെ ആ ഫില്ല് ചെയ്യുന്ന ഫില്ല് ചെയ്യുന്ന ഒറ്റ വേർഡ്സ് വെരുന്ന സാന
ആഹ് പിന്നെ ഉള്ളെ എല്ലാം കൊറച്ച് കൊറച്ചൊക്കെ ഒള്ളു.
ആഹ്
പിന്നെ എഴ്തി തൊടങ്ങിയാ പിന്നെ ഇരിക്കാം പക്ഷെ എന്നാ എല്ലാരും അയച്ചാൽ അല്ലെ എഴ്താൻ പറ്റു
ആഹ് അതാണ് വിഷയം നമ്മളിപ്പോ ഒരു ഒ ബി ജി ടെ ഗ്രൂപ്പ് തൊടങ്ങി അതിന്റെ അകത്ത് എത്ര പറഞ്ഞിട്ടും ആരും അഴക്കുന്നില്ല പി എസ് ആണെങ്കി എന്നും പറയും ഇന്നാ എഴ്തി നിങ്ങെൾ എഴുതി ഒന്ന് അഴക്കോ എഴ്തി ഒന്ന് അഴക്കോ എന്നിട്ട് ആരെങ്കിലും രണ്ട് പേര് അഴക്കും ബാക്കി എട്ട് പേര് അയക്കൂലാ
ഉം
അത് തെന്നെ അവസ്ഥ എല്ലാർക്കും അത് തെന്നെ അവസ്ഥ. അതാ എന്നിട്ട് പി എസ് എടക്ക് എടക്ക് പറയും നമ്മളെ കൂടെ ആവശ്യ ആയി പോയി. എന്നു വെച്ചാ ഇ ഞാനും രണ്ട് മൂന്ന് പേരൊക്കെ നമ്മെൾ റിപ്ലൈ കൊട്ക്കും എന്ന് വെച്ചാ ഒന്നെങ്കി എഴ്തി എന്ന് പറയും അല്ലെങ്കി ഇപ്പം ഇടാമെന്ന് പറയും കൊറെ പേര് കണ്ടാൽ അത് മൈന്റ് ചെയ്യത്തില്ല. അപ്പ എനിക്ക് ഇന്നാ അവൾ എനിക്ക് ഇത് ഇത് പേഴ്സെണലി മെസ്സേജ് അയച്ചു ഇത് എന്തോന്നെടി ഈ ഒരു ഒരാൾ ത്തും പർണിട്ട് ആരും കേക്ക്ന്നില്ലല്ലോ ഇത് എന്തെ ഞാൻ പർണെച്ചാ അഹ് കൊഴപ്പ ഇല്ല ഇപ്പം നമ്മെക്ക് ഇപ്പോ നമ്മെക്ക് എന്തോന്ന് ചെയാൻ പറ്റും അവ െര് എഴ്തിയാൽ അല്ലെ നമ്മെക്ക് അഴ ച്ചെരു വൊള്ളു
ഉം
അവൾ പറയാ നമ്മടെ കൂടി ആവശ്യം ആയി പോയി അല്ലെങ്കി പിന്നെ നമ്മെക്ക് കളഞ്ഞിട്ട് പുവായിരുന്നു പിന്നെ ഞാൻ ഞങ്ങെൾ കൊറെ പേരൊക്കെ അതിനെ ഇതിൽ പത്തെണ്ണം എഴ്തി. പോസ്റ്റ് നേറ്റിലും പത്തെണ്ണം എഴ്തി. റാണെറ്റിൽ ഒന്ന് ചെയ്യാൻ പറ്റിയില്ലാ എഴ്താൻ പറ്റി
ഓ സത്യം എന്റെ പാർട്ടോഗ്രാഫ് എപ്പഴും ശരിയാണോന്ന് എനിക്ക് അറിഞ്ഞുടാ മാമിന്റെന്ന് സൈൻ നൊന്നും വാങ്ങിച്ചില്ലാ
എനിക്ക് ഒരെണ്ണം കിട്ടി ഞാൻ അന്ന് പറഞ്ഞില്ലെ മാമിന്റെ അട്ത്ത് ഇര്ന്ന് വരച്ചാ ഞാൻ ആദ്യം എന്റെ ഇൻ്ററാനെറ്റിനും ശരിയാക്കിയെന് ശേഷം ഇന്റ്റാനെറ്റിൽ കൊണ്ട് വന്ന് ഈ യു മെ റെക്കോർഡ് റെക്കോർഡ് എട്ത്ത് പാർട്ട് ഓഫ് ഗ്രാഫ് വെര ഏഹ് ഇതാ
ഓഹ് ഓഹ് ഓഹ് ഞാൻ കൊടുത്തു പക്ഷെ മാം അങ്ങനെ നോക്കിയൊന്നും ഇല്ലാ മാം പർണു തെറ്റാണെന്ന് ആര ത്തോ പർണു പിന്നെ ബാക്കി അടിയിലോട്ട് ഇരുന്ന ഏഹ് റെക്കോർഡ്സ് ഒന്നും മാം നോക്കിയില്ല
എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് വിട്ടായിരുന്നു പിന്നെ ഞാൻ മാമിനെ ക നേരിട്ട് നേരെ അങ്ങോട്ട് മാമിന് അട് ത്ത് പോയി നിന്നപ്പളാണ് തെറ്റാണെന്ന് പറഞ്ഞെ അങ്ങനെ പിന്നെ ഞാൻ മാമിൻ്റെ എട്ത്തു പോയി ഇന്നെട്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് തന്നെ ചെയ്ത് വാങ്ങിച്ച്
അത് നന്നായി ഇനിയിപ്പം അഹ് കറക്റ്റ് ചെയ്യണ്ടല്ലോ
അയെന്നെ
ഉം ഇന്നാ പിന്നെ ശരി എടി ശരി ശരി ശരി എടി